ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ആ കേക്കുന്നുണ്ടോ
ആ ഇണ്ട്ണ്ട്
ഞാൻ പറയട്ടെ
ആ പറി
ആ ഞാന് ചെയ്യാറ് ആദ്യം ചിക്കൻ നന്നായിട്ട് കുറച്ച് അത്യാവശ്യം വലിയ സൈസി- ലുള്ള ചിക്കൻ ആട്ടോ വേടിക്കൽ എന്നിട്ട് നന്നായിട്ട് കഴികിയിട്ട് നല്ലോണ്ണം ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കു ക്കും വെള്ളം വാരാൻ വേണ്ടീട്ട് വെക്കും എന്നിട്ട് വെള്ളമൊക്കെ നല്ലോണ്ണം പോയീന് ശേഷം അത്ങ്ങനെ കുത്തി കൊടുക്കും അങ്ങനെ ഫോർ ക്ക്എന്തേലുമൊക്കെ വെച്ചിട്ട് കുത്തി കൊടുക്കും എന്നിട്ട് ഹേ അതിലേക്ക് ഉള്ള മസാല റെഡിയാക്കും ഹേ ഒരു ചെറിയെരു ഒരുള്ളി ഒരു തക്കാളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെർ കൊറ കൊറച്ച് വെ വെളുത്തുള്ളി പിന്നെ മാഗി ക്യൂബ് അത് ആവശ്യത്തിന്‌ന്ന് പറ കഴിഞ്ഞാൽഇപ്പോഒരു കിലോ അരിരിക്കുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ ഒരു കി ഒരുഇ ഇത് കൂടെടുക്കുംട്ടോ അത് രണ്ടെണ്ണം ഉണ്ടാവും ഒരു കിലോ അരിക്ക് ക്കുള്ള ചിക്കൻ ആണെങ്കിൽ അത് പിന്നെ കാപ്സിക്കം പിന്നെ ഉപ്പ് മന്തി മസാ സാല ഹ് അങ്ങനെയുള്ള ന്നട്ട് ഹ് സ്പൈസസ് ചേർക്കണം ഹ്എന്താ പറയപ ഈ പട്ട അതൊക്കെ അത് അത്ക്കെ കൊറച്ച്ട്ടോ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് എന്താ പറയാ നല്ലോണ്ണം അതുപോലെ കളർ ഇത് ഹ്ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കും എന്നിട്ട് ഇത് ഈ ചിക്കനിലേക്ക് നല്ലോണം നല്ലോണ്ണം തേച്ചു പിടിപ്പിക്കും എന്ന് തേച്ച്പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജില് റെസ്റ്റ് ചെയ്യാൻ വെക്കും ക്കും ഒരു ഒരു മണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാൻ വെക്കും അതിനിടയിൽ പിന്നെ നമ്മൾ അത് എന്നിട്ട് അത് എടുക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട്അത് എടുത്തിട്ട് ഞാൻ നേരെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലടിക്കും
അപ്പൊ ഒരു വിസില അടിച്ചിട്ട് പിന്നെ അത് ഫ്രൈ പാനിലിട്ടിട്ട് നല്ലോണ്ണം ഫ്രൈ ആക്കിയിട്ടെടുക്കും ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണ്ണം തീ കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കും ചിക്കംചിക്കൻലി ഈ മസാല തേച്ച് വെച്ചിട്ട്ണ്ടല്ലോ അത് അപ്പെ ഇ കുക്കറില് ഒരു കറി പോലെ ഇണ്ടാവും അത് ന്ന് പീസ് മാത്രം എടുക്കും ഒരു വിസി ല്ലേ ഇടിക്കുള്ളൂ അപ്പൊ അത്രേ വേവുള്ളൂ കേക്കുന്നുണ്ടോ ആ ആ എന്നിട്ട് എടീൽ വെച്ച് നിർത്തി പോവരുത്ട്ടോ ആഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പതില് കുക്കറില് കൊറച്ച് കറിയുണ്ടാവും ഇതിനിടയില് അരി വെള്ളത്തിലിടുക കുതിരവേണ്ടിട്ട് അത് ഈ വൈറ്റ് സെല്ലാം വൈറ്റ് റൈസ് തന്നെ എടുക്കണട്ടോ ആഹ് അതാണ് ഏറ്റോം നല്ലത് മ മന്തിക്ക് മുന്തിയെ റ്റിയാണ് നല്ല നമ്മുക്ക് കഴിക്കാനും സോഫ്റ്റാണ് മ്മള് ഇങ്ങനെ പിടിക്കുമ്പളൊക്കെ ചെല അരികള് മ്മള് പിടി ക്കുമ്പഴൊന്നും ഏഹ് ഒരു കയ്യിന്നിങ്ങനെ ചാടി പോവില്ലേ ആ ഒരു ടൈപ്പ് അരികളുണ്ട് അത് നൊ കഴിക്കാൻ ഒരു സുഖണ്ടാവില്ല ഇത് നല്ല മയണ്ടാവുംഏഹ് അധികം വണ്ണണ്ടാവില്ല നീളണ്ടാവും
ആഹ് ആഹ്
പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്ക് ഇതു പോലെ നല്ലോണം തീയ് കൂട്ടിവെച്ചിട്ട് ആഹ് ഫ്രൈ പാനില് ഫ്രൈയാക്കിയെടുക്ക അത് കഴിഞ്ഞിട്ട് അയിനെടേല് നമ്മള് അരിവേവി ക്കാനുള്ള വെള്ളം വെക്ക അതിലേക്ക് ഉണക്ക നാരങ്ങ പിന്നെ ഈ പട് ട്ട ഗ്രാമ്പൂ ഏലക്കായ് അങ്ങനത്തെ സഭയ് ലീവ്സ് ഒക്കെ ഒണ്ടല്ലോ അതൊക്കെ ഇട്ക അഹ് കൊറച്ച് എണ്ണ ഉറ്റിക്ക ഏഹ് എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് അരി അതിലിട്ടിട്ട് വേവിച്ച് മുക്കാ വേവില് വാങ്ങിയ ട്ക്കണട്ടോ എന്നിട്ട് ഏഹ് പിന്നെ മ്മള് ചിക്കന് ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് അ പൊരിച്ചെടുക്കൂലെ അതി ന്റെ മേലെക്കൂടെ പൊരിച്ചെടുക്കുന്ന സമയ ത് ക്യാപ്സിക്കം ഏഹ് ക്യൂബായിട്ട് ഇങ്ങനെ ചെറിയ ക്യൂബോളായിട്ട് അരിഞ്ഞത് അതും മല്ലിയെലേം കൂടെ ഇതിന്റെ മേലക്ക് ഇട്ട് കൊടുക്ക ഈ ചൂടോട്ക്ക ത തന്നെ ഇട്ട്വൊട്
ആഹ് ആഹ്
കഴിഞ്ഞിട്ട് പിന്നെ ഏഹ് അങ്ങനെ ഈ പൊരിച്ചെടുത്ത ചി ക്കന് അടി ചെമ്പെട്ടിയിണ്ടല്ലോ അതിന്റെ അടീല് വെക്ക അല്ലെ ബിരിയാണി പോട്ടിന്റെ ക്ക ടീല് വെച്ചിട്ട് അതിന് മേലെ ചോറിട എന്നിട്ട് ഒരു ഒ ഒര് രണ്ട് കയ്യില് ചോറ് മാറ്റി വെക്കണട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കുക്കറില്ള്ള കറി ഇണ്ടല്ലോ അത് ഇതിന് മേലെക്കൂടെ ഒഴിച്ചു കൊടു ക്കും എന്നിട്ട് ഈഹ് ചിക്കം ഫ്രൈ ആക്കിയ എണ്ണണ്ടല്ലോ ഞങ്ങക്ക് അങ്ങനെ വേണട്ടോ കൊറച്ച് എണ്ണമയം വാണം അതോണ്ട് ഞാൻ അങ്ങനെ ചെയ്യല് അപ്പോ ഹ് ഈ എണ്ണണ്ടല്ലോ അത് കൊറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു രണ്ട് കയ്ല് ചോറ് മാറ്റി വെച്ചില്ലേ ആ ചോറ് ഇത് ഇതിന്റെ മേലെകൂടെ ട്ട് ട്ട് നല്ലോണം അമർത്തി വെക്കും നല്ലോണം ഇങ്ങനെ ഏഹ് ഒതുക്കി ഒതുക്കി വെക്കും. അമർത്തിയിട്ട് അതിന് ഇന്ന്ട്ട് അതിന്റെ മേലെ കൂടെ പച്ചമുളക് ഇങ്ങനെ ഞെ ട്ടി കളയാതെ കുത്തി വെച്ചു കൊടുക്കും പിന്നെ കളർന് വേണെങ്കിൽ നമ്മടെ മഞ്ഞപ്പൊടി കലക്കിയിട്ട് അത് തെളിച്ച് കൊടുക്കേ
പാലിലാണോ കലക്കല്
അത് ഞാൻ പാലിലല്ല കലക്കല് പക്ഷെ ചെലോ ചെലോരങ്ങനെ പാലില് കലക്കിയിട്ട് ഇഹ് ന്താണ് ഈഹ് ഒഴിക്കുന്നാണാം ഞാൻ സാധാ വെള്ളത്തിലന്നെ അലക്കല് എന്താ പിന്നെ അല്ലെങ്കില് ചൊവന്ന കളറോ ക്കണ്ടല്ലോ അൽ ന്തേലും കളറ്കള് ഒന്ന് കലക്കിയിട്ട് ഒര് കൊറച്ച്ട്ടോ കാണാനൊരു വെറൈറ്റി ര് ഭംഗിക്ക് വേണ്ടിട്ടും-
ഏഹ് അങ്ങനെ-
ആഹ് അങ്ങനെ ചെയ്ത് - ട്ട് പിന്നെ ഈ ഇതുണ്ടല്ലോ പൊക കൊടുക്കൂലേ ഒരു പാത്രത്തില് എണ്ണ ഒഴിച്ചിട്ട് ആഹ് ആഹ് അതും കൂടെ വെച്ചിട്ട് അങ്ങനെ ദമ്മിൽ ഔടെ ഇട്ട് വെക്കും അതാണ് ഞങ്ങള നിങ്ങ അവിടെ
ഞങ്ങള് ഇതേമാതിരി ആദ്യം ചിക്ക ചൻ ഇതേമാതിരി കഴുകി വൃത്തിയാക്കി വെച്ച് മന്തിയുടെ മസാലൊക്കെ തേച്ച് ഒന്ന് റസ്റ്റ് യ്യാൻ വെക്കും റസ്റ്റ് തരി നമ്മള് ഓയല് ഇതേമാരി ഒന്ന് ഫ്രൈ എയ്യും അപ്പ തന്നെ ഫ്രൈ ചെയ നല്ല അത്യാവശ്യം മുക്കാ മുക്കാൽ ഭാഗം വരെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ അപ്പോത്തിനും നമ്മള് വേറെ റൈസ് നമ്മള് വേവിച്ച് വെക്കണം ഇത് ആവ്ണോട് കൂടി ഞ്ഞിട്ട് പിന്നെ ഒരു ഉള്ളിയും പിന്നെ ക്യാപ്സിക്കൻ അതൊക്കെ അരിഞ്ഞ് പിന്നെന് നമ്മെയെ ഇതൊക്കെ ഇണ്ടല്ലോ ലീവ്സും ഗ്രാമ്പൂ പട്ടി അതൊക്കെ ഇട്ട് ഒന്ന് വാട്ടി ചുള്ളിം തക്കാളിയൊക്കെ ഇട്ട് പിന്നെ നമ്മള് ക്കനയിക്ക്ടും
ആഹ് ആഹ്
പിന്നെ റൈസ് അമ്മള് വേവിക്കോലോ മുക്കാ വേവാ അതും വേവിക്കും കുക്കറിലാന്നണ്ടെങ്കിൽ നമുക്ക് ന്നൊരു നോർമല് പാകത്തിന് വെന്താ മതി മുക്കാലൊവണ്ടാ വേതെ പിന്നെ നമ്മളൊരു വിസ് ലടുപ്പിക്കുവല്ലോ അങ്ങനെ തന്നെ ഇവിടീം കാ കാണിക്ക പിണ്ട് പച്ചമുളക് ഞങ്ങളി ഇങ്ങനെ കുത്തിവക്കൊലൊന്നുല്ല ഞാനിങ്ങനെ പല ഇതിൽ കണ്ട്ക്ക്ണു ഷെ ഞാൻ കുത്തിക്കലൊന്നുല്ല ഈ കുട്ട്യേള ണവ പിന്നെ വയങ്കര ഇതല്ലേ പി ഞങ്ങള് ഇത്തിരി എരിവിന്റെ എരിവ് കുറവില്ല ആ ക്കാരാണ് പൊതുവെ എരിവ് കൊറവാണ് ആഹ് പിന്നെപ്പ ങ്ങള് ചതച്ചിട്ട് കൊടുക്കും ഇഞ്ചി ഇതൊക്കെ രേശം പിന്നെ കുരുമുളക് ലേശം ചതച്ചിട്ട് കൊടുക്കു യാ
ആഹ് ആഹ്
അങ്ങനെ ന്നിട്ട് പിന്നെ മേലതേമായ്രി ആഹ് നമ്മളെ ഫ്രൈ യ്ത ചിക്കനിലെ ഒരു മൂന്നാല് കഷ്ണം മാറ്റി നമ്മള് ചോറിന്റെ മേലെ ങ്ങനെ തേടെ കൃഷ് എയ്ത് വെക്കും പിന്നെ മല്ലി എല ഇടും പിന്നെ ശാക്രൂള്ട്ട് ക്കാണ്ട് പൊകക്കും അങ്ങൻ തന്നെ പിന്നെ കളർ വാണന്നുണ്ടെങ്കി പാലു ഇതേപോലെ കളർങ്ങൾ ചെയ്തു കാണ ങ്ങനെ അപ്പ തന്നെ ദമ്മ ദമ്മി ചെയ്യണ ടൈമ് തന്നെ നമ്മൾ ചോറി ഇട്ട് കൊടുക്കൂല്ല അപ്പ തന്നെ ഞ കാട്ടിലുണ്ട്
ഉം ഉം
പിന്നെ സലാഡ് പിന്നെ എന്തായാലും നിർബന്ധ സലാഡ്ല്ലേ ങ്ങള് ഞാന് കൈ തില് റൈസ് എല്ലാ റൈസ്ല് മായ്രി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്നിട്ട് നല്ല അടിപൊളിയറനീ
ആഹ് അത് വൈറ്റ് റൈസന്നെ വേണം ഈ ഗോൾഡൻ ഉണ്ട്ത്രേ അത്
ആ ഗോൾഡൻ ഇണ്ട് അത് പോരാ അത്ര പോരാ അത് തിന്നാനും ടൈമിൽ തന്നെ എന്തോ ഒരു ഒരു എന്തോ ഒര് കൊറവ് തോന്നും ഇതിന്റെ അത്ര എത്തൂല
ആഹ് ആഹ് ആഹ് ഇത് നല്ല മഴ ഇണ്ടാവും
ആഹ്
ഉം പിന്നെ അത് ശ പിന്നെ ഞങ്ങള് മറ്റെ സാലഡ് ഉണ്ടാക്കും കുലടോം മയോണേസില്ലേ അത്ണ്ടാക്കല് പക്ഷേ തൂമ് ഞാന് ഞാന് എന്താ
മുട്ട കൊണ്ടാണോ
ആ മുട്ടയും അതുപോലെട് ആ കെഴങ്ങ് ആ കിഴങ്ങ് വേവിച്ചിട്ടുണ്ടങ്കൾ തൂമന്നത്ര അതിന് പറ് യല്
ആഹ് തൂമ് ന്നാ പറയലേ പക്ഷെ ഇപ്പൊപ്പൊ അതക്കെ മയോണൈസും പിന്നെ കൊറെ പേരളക്കെയിക്കണം ആഹ് തൂമാണ് പണ്ടൊക്കെ ഞങ്ങള് പൊർത്ത് ത്തു പോയി ഭക്ഷണം കഴിക്കണ ടൈമിലായി അവിടന്നൊക്കെ തൂമ് അങ്ങനൊതന്നെ പറയല് പിന്നെ അയിന്റെ കൂടെ മല്ലയിലേം പച്ചമുളകും പിന്നെ കുറച്ച് വിനാഗിരി ഒക്കെ ചേർത്ത് പിന്നെ അങ്ങനെ ഒരു സോസ് ഉണ്ടാക്കും
ആഹ് ആഹ് ഇത് ഇങ്ങനെ തന്നെ കിഴങ്ങും മുട്ടയും കൂടെ ഒരുമിച്ച് പുഴുങ്ങുക എന്നിട്ട് പിന്നെ പാലയം തെളപ്പിച്ച കുട്ടികൾക്ക് മയോണയ്സ് ഭയങ്കര ഇഷ്ടാവിടെ അപ്പോ നമുക്കൊരു സമാധാനത്തിൽ കൊടുക് ന്ന്ണ്ടെങ്കിൽ പാലൊക്കെ അങ്ങനെ കാച്ചീട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ ഇതായി അടി
ആഹ് അപ്പൊ അങ്ങനെ കൊറേ കാണലുണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല എന്റെ മക്കൾക്കൊക്കെ ഇഷ്ടാ
ആഹ് ഉപ്പും പഞ്ചസാരയും പിന്നെ ഈ മുട്ടയും കിഴങ്ങും കൂടെ അത് കൊറച്ചു നേരം അടിച്ചാൽ മതി മറ്റേത് ഞാൻ ആദ്യൊക്കെ ഉണ്ടാക്കിയത് പച്ചമുട്ട ഇട്ട് ഓയിൽ ഒഴി ഇതില് ഞാൻ ഓയിൽ ഒഴിക്കൂല്ല
ആഹ് അത് തമ്മില് ചേരൂലത്രേ
ചേരൂല ഞാനാ ആദ്യമൊക്കെ മയോണീസ് ഉണ്ടാക്കീനതേ എണ്ണ ഒഴിച്ചിട്ടും പച്ചമുട്ട ഒഴിച്ചിട്ടും ഇനി
ആഹ് മുട്ട എണ്ണ ഇങ്ങനെ ഒഴിക്കുന്നതിനനുസരിച്ചുള്ളൂ അത് ഇങ്ങനെരിതായി വരി നമ്മക്ക് മിക്സിയിലിട്ടടിക്കണ ടൈമില് പക്ഷെ അത് നമുക്ക് ഡൈഞ്ചറാത്രേ
അത് എന്താ പറയാ ന്ന ആ തിന്നാനും പറ്റ റ്റില്ലാ ഇതാകുമ്പന്നൊരു സമാധാനത്തിൽ കൊടുക്ക ഞാൻ ഇപ്പ എണ്ണ ഉപയോഗിക്കലില്ല ഇതില് ഒരു തുള്ളി എണ്ണ പോലും ഒയ്ക്കലില്ല
ഡേഞ്ചറാന്നൊക്കെ പറയണ കേക്ക നമ്മളിപ്പോ നാച്ചുറൽ ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളു
അതന്നെ നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ സമാധാനത്തിൽ കൊടുക്കാൻ പറ്റണ്ടേ
പിന്നെ എല്ലാ കുട്ടികൾക്കും ഇപ്പത് വേണേ അതില്ലാതെ പിന്നൊരു ബർഗർ ആയാലും എന്തൊരു ഫുഡ എന്തായ സമൂസ കട്ട്ലറ്റ് എന്തായാലും ഓര് അങ്ങനെ കഴിക്കോളൂ ഓൽക്ക് സോസ് വേണം പക്ഷെ എനിക്കിഷ്ടല്ലട്ടോ എനിക്കത് ഇഷ്ടേയല്ല പറഞ്ഞ ഇഷ്ടേയല്ല ആ ഒരു തക്കാളി സോസും ഇഷ്ടല്ല പിന്നെ ഇതും ഇല്ല എനിക്കിഷ്ട ആ മല്ലിയലിന്റെ അതാണ്ട്ട്ടോ പച്ചമുളകൊക്കേട്ട് എരിവില്ല കുറച്ചൊക്കെ ഇവിടെ ഞങ്ങളെ വീട്ടിലാണ് എരി പറ്റുണോരു ഒരു വിഭാ ഗം എരി പറ്റാത്ത ഒരു വിഭാഗ
ആഹ്
അപ്പൊ രണ്ടും ഉണ്ടാക്കണം അപ്പൊ കൊറച്ച് റിസ്ക് അപ്പൊ എന്ത് ചെയ്യും ഞാ ങ്ങള് പൊറത്ത് പോകും അങ്ങനെന്തങ്കി കഴിക്കണ എന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് ഒർക്ക് ഇഷ്ടല്ലെ പറഞ്ഞോട്ടെ അപ്പൊ കഴിച്ചോളാ
ആഹ് അതന്നെ പിന്നെ പത്തേ പത്തായിട്ടോ കട്ടാക്കി വിളിക്കാട്ടോ ഞാൻ വാട്സാപ്പില് വരാ ഈ വാട്സാപ്പില് വായോട്ടോ
ആഹ് ഫോണ് ഭയങ്കര പ്രശ്നാണ് ഹാങ് ആയ്‌ക്ക്ണ് കട്
കട്ടാക്ക് കട്ടാക്ക്
ഹാങ്ങയിക്കണ് ഫോണേ
ഹാങ്ങായിക്കാണ് കട്ടതാ